ഹലോ ആഹ് കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട് എന്താ പണി
പണി എന്ത് വൈന്നേരത്തെ ചായപ്പണി അങ്ങനെക്കെ കൂടായിട്ട് ഓഹ് കുടിച്ച്
ആഹ് ആഹ് ഞങ്ങള് ടിച്ചു ഞങ്ങള് കോളേജോക്കെ വിട്ട് വന്നപ്പോ ഫ്രണ്ട്സ് ഒപ്പം പഠിക്കുന്ന കുട്ടിയോള് എക്സാമിന് പാസ്സായി റിസൾട്ട് വന്നു അപ്പൊ ഓരിന്ന് ചായ മേടിച്ച ഏഹ്
അയ്ന്റെ ചെലവ് അയ്നോക്കാ
ആഹ് അയ്ന്റെ ചിലവായിരുന്നു അപ്പങ്ങനെ ബോണ്ടീം പഴംപൊരി ഒക്കെ ഉണ്ടായിനിം അപ്പ അതു കഴി കഴിച്ചു
ഏഹ്
ഉം ഇന്ന് എന്തായിരുന്നു ഉച്ചക്ക് എന്താ ഫുഡ് ഉണ്ടാക്കി
ഉച്ചക്ക് സാധാരണ ചോറന്നെ
ഇന്നാ ചോ ചോറ്ല്ലേ എന്തേനിം ചോറ്ക്ക് കറി
മീങ്കറി അയ്നിം
ആഹ്
മീൻ കറി ഉപ്പേരി ബീട്രൂട്ടിന്റെ ഉപ്പേരിയും സാലഡും ചോറും പപ്പടും മീൻ പൊരിച്ചതും
ആഹ് ഒക്കെണ്ടല്ലേ എന്നും ഇങ്ങനെ ഇണ്ടാക്കുവോ
എന്നു ഇണ്ടാക്കലില്ല
ആഹ് ഉം രാ രാവ് ആഹ്
ബിരിയാണി ഒക്കെ കഴിച്ച്
ബിയാണിലേ ആഹ് അപ്പൊങ്ങാ അപ്പൊങ്ങനന്താ ബിരിയാണി എന്താ ചിക്കൻ ബിരിയാണി എന്ത പൊരിച്ചിട്ടുള്ള വെക്കല്
ആഹ് പൊരിച്ചിട്ട്
ആഹ് ചെലര് കാണാ ദം ബിരിയാണി പോലെ വെക്കണ്
ആഹ് ഞാൻ പൊരിച്ചിട്ടാ വെക്കല്
ഏഹ് അപ്പൊ ഇങ്ങനെ എല്ല- എല്ലാ മസാലേം ഇങ്ങള് എന്താ മഞ്ഞപ്പൊടി ഒക്കെ മുളക് പൊടി അങ്ങനെ എല്ലാതും ഇട്ട്ട്ടാ ഇണ്ടാക്ക
ആഹ് മുളക് പൊടി ഇടൂല
ആഹ് പിന്നെ മഞ്ഞപ്പൊടി ഒക്കെ ഇടുലെ
ഓ
ആഹ് അങ്ങനെ രാ രാവിലെ എന്താ കഴിച്ച്
രാവിലെ ഇന്ന് പത്തിരീം മീൻ കറിയും
പത്തി ആഹ് പത്തിരി മീൻകറിയോ ഏഹ് ഞാൻ അങ്ങ് ആ ആത്യായിറ്റാ കേൾക്ക്‌ണ് മീൻകറി കോമ്പിനേഷന്
ആഹ് പത്തിരീക്ക്‌ ലെ ഓഹ്
എഹ് അത് ഇത് വരേം തിന്നോക്കിട്ടില്ല ഏഹ്
ആഹ് നോമ്പിന് ഉണ്ടാക്കാറില്ലേ
നോ പത്തിരി ഉണ്ടാക്കും പക്ഷെ ല്ലെ മീൻകറി കേൾക്കലില്ല ചിക്കൻ കറി ആഹ് ആഹ് ചിക്കൻ കറി കേക്കും പിന്നെ മുട്ട കറി ചെലോര്ണ്ടാക്കും കെഴങ്ങ് മീൻ കറിയൊക്കെ ആദ്യായിറ്റാ
ആഹ് ശരി
ഇവടെ ഇന്റെ പ്പള്ളൊരു കുട്ടിയേളൊള്ളു ആകെ പുട്ട്ക്ക് തക്കാളി കൂട്ടാനൊക്കെ കഴിക്കും അങ്ങനെ ഒരോത്തര്ക്ക് ഓരോന്ന് ഉണ്ടാവും ല്ലേ ആഹ് ഹോസ്റ്റലാ അങ്ങനെ ഓസ്റ്റല് ഞങ്ങളെനെ ഇണ്ടാക്കലാ
അത് ശരിയാ മെസ്സാ
ഏഹ് മെസ്സില്ല മെസ്സ്‌ ഇവടെ ഇണ്ട് അപ്പ ഞങ്ങള് പക്ഷേ ഞങ്ങക്ക്ണ്ടാക്കാൻള്ള സൗകര്യം ഇവിടെ ഇണ്ടായതുകൊണ്ട് ഇപ്പ ഇവിടെ ഉണ്ടാക്കും
അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോദിവസം ട്രൈ ചെയ്യലേ
ആഹ് ഓരോന്ന് ഓരോ ദിവസം ട്രൈ ചെയ്യും ആഹ് അതക്കെ പറ്റും പക്ഷെ എന്താച്ച്ട്ടാ മടിയാവും എടക്ക് എന്നും ഇങ്ങനെ ഉണ്ടാക്കുമ്പേ എപ്പളേങ്കിലൊക്കെ ഇങ്ങനെ പൂതിണ്ടാവുമ്പോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കും
എന്തൊക്കെ ഇണ്ടാക്കാ അറിയാ
എനിക്ക് ആ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും മന്തി ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും കബ്സ ഒക്കെ ഉണ്ടാക്കും
ഏഹ് അതൊക്കെ ഉണ്ടാക്കോ യൂട്യൂബ് നോക്കിട്ടേയ്ക്കും ല്ലേ
ആഹ് യൂട്യൂബ് നോക്കി ഇങ്ങനെ പിന്നെ ന്റെ വീട്ട് പോയാല് ഇങ്ങനെ ഇങ്ങനെ എന്റെ ഉമ്മ ഉണ്ടാക്കണ ട്രി ചെലപ്പൊ ഉമ്മാര് ഇണ്ടാക്കണ നല്ല ടേസ്റ്റ്ണ്ടാവും അപ്പ അത് കണ്ടിട്ട് അത് എങ്ങനെ ഉണ്ടാക്കി ചോയ്ക്കും. അപ്പൊ ഓര് പറഞ്ഞു തരും അപ്പൊ അതുപോലെ ഉണ്ടാക്കും. പിന്നെ ഇബടെ നാട്ട്ത്തെ പോലത്തെ അങ്ങൻത്തെ കാഫ് മന്തി അരി ഒന്നില്ല ഇല്ല്യ ഇവിടെ വെർണത് വേറെ ടൈപ്പ് അരിയാ
ഏത് അരിയാ ബസ്മതി
ആഹ് ബസുമതി ആഹ് ബ പുലാവ് അങ്ങന വേഗം വേവണ് നാട്ടത്തെ പറഞ കുറച്ചൊക്കെ വെ വെള്ള വെള്ള റോസും ഉണ്ട് ഗോൾഡൻ കളറും ഇല്ലെ ബസുമതിഅരി
ആഹ് ആഹ്
ഇവിടത്തെ അങ്ങനെ അല്ല ഇവിടെ പുലാവ് പോലത്തെ ഒരു അരിയാണ് ഇവിടെ കബ്സ റൈസ് ബിരി അത് ഇവിടെ ക് ബ കബ്സ പറഞ്ഞിട്ട് അങ്ങനത്തെ അരിയില്ല ഹൈദരാബാദി ബിരിയാണി റൈസ് ന്നാ അത് പറയാ
ആഹ് അത് ശരി
നീണ്ട അരിയ അപ്പൊ അത്ര ഇണ്ടാക്കും ഇല്യ അത് ഇട്ട് സുഖം ഇണ്ടാവില്ല ഒരു പൊടിഞ് ങ്ങാണ്ടൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പത്തിനനെ അത് ഇങ്ങനെ പൊടിയും
ആഹ് ആഹ് പക്ഷെ മറ്റേ നമ്മളവടെ ചോപ്പരിയാ അത് നല്ല നല്ല വേവ് ണ്ടാവും ഒടയൂല്ല
ആഹ് ഓടയൂല്ല തിന്നാലും രസമാണ് കാ ആഹ് ഇത് അങ്ങനെയല്ല ഇതൊരു മറ്റ് നൂൽപുട്ട് ഉണ്ടാക്കു നൂൽപുട്ടേച്ച് ഉണ്ടാക്കണ പോലെ
ആഹ്
പിന്നെ അപ്പഴൊള്ള വെച്ചിട്ട് നമുക്ക് അട്ജെസ്റ്റ്ചെയ്യാം വല്ല്യ നാട്ടിന്ന് വരുമ്പോ കൊഞ്ച് കൊഞ്ചലുണ്ട് ആഹ് പക്ഷെ എന്തച്ചാല് നാട്ടിലിപ്പം കൊറെ സധനം കൊഞ്ചുമ്പഴെ ഇത് ബിരിയാണിയുടെക്കെ ഒരു കിലോ രണ്ട് കിലോ ആകുമ്പം കൊറച്ചൊക്കെ വെയി റ്റ് തോന്നെ ഉണ്ടാവില് കൊറച്ച് കൊറച്ചിട്ട കൊഞ്ചു ഉ അങ്ങനൊക്കെ എന്തേലും ആവശ്യമുണ്ട്ന്നുണ്ടെങ്കിൽ മറ്റേവിടെ ജീമാട്ടുണ്ട് അവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറവാ ഇന്നലെ പ്ലേറ്റ് പാ ഇപ്പൊ ചെറിയ ചായ കുടിക്കുന്ന ബൗളിനൊക്കെ പ പത്തൊമ്പത് റുപ്യ ഇരുപത് റുപ്യ അങ്ങനെക്കെ ഉള്ളു പ ആഹ് പാത്രത്തിനൊക്കെ നല്ല വേല കുറവാ വീട്ടുകാരൊക്കെ എന്തേലും ഇപ്പോ നാട്ടിക്കൊക്കെ പോകുമ്പോ പറയും ഇവിടുന്ന് പാത്രക്കെ എന്തെലും കൊ കൊണ്ടുവരാൻ പറയും അഞ്ഞൂറുപ്യ വരൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതിമ്മേ
ആഹ് പറത്തനല്ലേ
ആഹ് എല്ലാ പാത്രത്തിൻമേ എടക്ക് വല്ല ഫുഡ് ഇപ്പ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ അരി പഞ്ച സാര അങ്ങനക്കെ ഓഫർ ഉണ്ടാവും
ആഹ്
പ്പൊ ഇവ്ട്ന്ന് പ്പൊ വേടിച്ചിട്ട് അങ്ങട്ട് കൊണ്ടോവും ആഹ് അപ്പ ആരെങ്കിലൊക്കെ കുടിയിരിക്കലൊക്കെ അത്രയും വെല കുറവാ കുടിയിരിക്കല് ണ്ട് ന്ന്ണ്ടെങ്കിൽ വീട് താമസം ണ്ട് ന്ന്ണ്ടെങ്കില് അപ്പോ ഇവിടുന്ന് എന്തെലൊക്കെ വേടിച്ചിട്ടു കൊണ്ടോവും അങ്ങനെ അങ്ങനെയൊക്കെ ആഹ് ലാഭാണ് കുക്കറിനൊക്കെ നല്ല ഓഫർ ഉണ്ടാവും
ഏഹ്
ഉം ഈ തം തമിഴ്നാടൊക്കെ ആകുമ്പോ വ നല്ല വില കുറവാ
പത്ത് പത്ത് ലിറ്ററിന്റെ അഞ്ച് ലിറ്ററൊക്കെ ഒക്കെ കുറവയ്കുലേ
ആഹ് നല്ല വില കൊറവാ പിന്നെ കൊറെ സാൻ എന്താ എന്താ പ കൈയിലോട് പിന്നെ സ്റ്റീലിന്റെ കൊറെ പാത്രങ്ങളുണ്ടാവും ചില നൂൽപുട്ടി ആ ചിലതൊക്കെ പറഞ മാരി ഇവിടുത്തെ ആ ആൾക്കാരുണ്ടാക്കുന്ന ഫുഡീന്റെ ഒക്കെ ഉണ്ടാവും ചിലത്
ഏഹ്
ആ നമ്മുടെ ഇടുത്തെ പോലെ ദോശക്കല്ല് ഇല്ലേ അങ്ങനത്തെ ക അതൊന്നും ഇവിടെല്യ അവിട്ത്തെ ഏഹ് അത് ഇവിടുത്തെ ആൾക്കർ എന്തോ നമ്മെളെ പോലത്തെ നീർദോശ ഒന്നും ഇവിടെ ഉണ്ടാക്കലില്ല മ് ഇവടെ പിന്നെ അധികം മെയിനായിട്ട് ആഹ് ഇവര് അധികം ഇഡ്ലി സാ ഇഡ്ലി ദോശ പിന്നെ ഒരു പണിയാരം പറഞ്ഞ സാധനുണ്ട് ആഹ് പണി ഒരു പണിയാരണ്ട് ഒരു ഇട് നമ്മള ഉണ്ണിയപ്പം ഉണ്ടാക്കണ ഇതിലുണ്ടാക്കണാ
ആഹ് ആഹ്
ആ അത് അതും രസണ്ട് പിന്നെ എന്തോ ഊത്തപ്പം
അതാണ്ടാക്കല്ലേ
ഐന് പിന്നെ വെല കൊറവാണ് നമ്മളെ നാട്ടിലന്നെ ഒരു ദോശ ഇതൊക്കെ വേടിക്കുമ്പോത്തനന്നെ ഒരു എഴുപത് എന്തായാലും ഒക്കെ ആവും ഇവടെ പാ പതിന് മുപ്പത് ഉറുപ്പ്യക്ക് നമുക്ക് ഫുഡൊക്കെ ഇരുപത്തഞ്ച് രൂപക്ക് രണ്ട് ദോശിം സാമ്പാറും ചട്നിം പിന്നെ ചോപ്പ് കളറ് ചട്നിം വെള്ള കളർ ചട്നി ഒക്കെ കിട്ടും
ആഹ് ആ ശരി ലാഭാലെ ഭക്ഷ
അഹ് ആഹ് ഇവടെ കൊറവാ ഇപടെ നമ്മക്ക് എല്ലാത്തിനും നല്ല കുറവാണ് നാട്ടിത്തെ വെച്ച് നോക്കുമ്പോ നാട്ടിലൊക്കെ നല്ല വെലല്ലേ ഇപ്പൊ
ആഹ് അതെ
നിട്ട് നിങ്ങള്പ്പോ സ്പെഷ് ഉം പഠിപ്പ് കയ്യാനായിട്ടില്ല്യ ഇഞ്ഞും ഒന്നര വർഷം കൂടി ഇണ്ട്
ഏഹ്
ഉം ഇങ്ങളെന്താ സ്പെഷ്യല് ഒക്കെ ഇണ്ടാക്കല്
ഞാനിങ്ങനെ ബിരിയാണി മന്തി പിന്നെ എറച്ചി ചിക്കൻക്ക് ച ട്ടിപ്പത്തിരി സമൂസ അതൊക്കെ ഇണ്ടാക്കും അല്ല വേറെ വേറെ
ഇറച്ചിക്കേക്ക് പറയുമ്പോ പ്പ അതെങ്ങനെ
അത് പിന്നെ നമ്മൾ സമൂസക്ക്ണ്ടാക്കണ മിക്സ് ല്ലേ
അഹ് ആഹ്
ആ മിക്സ് പിന്നെ കോഴിമുട്ട ഒടച്ച് പാർന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്നായിറ്റ് ഇളക്കുക എന്നിട്ട് നമ്മള് ആഹ്
ആഹ് ഇന്നിട്ട് ബ മുട്ട കൂട്ടണം ആഹ് എന്നിട്ട് അത് കേക്ക് പോലെ വെക്കും. മൈദ ചേർക്കോ
മൈദ ചേർകൂലാ
ആഹ്
മൈദ ചേർക്ക്ണത് വേറണ്ട് ഇറാനി പോള ഇറാനി പോള എന്നൊക്കെ പറഞതിന് മൈദ ചേർക്കും.
ആഹ് അപ്പൊ ഇഞ് അപോ ചട്ടിപത്തിരി മറ്റേ മൈദ ദോ ദോശണ്ടാക്കീട്ട് മസാല ചേർക്കണത് ലേ
ചട്ടി പത്തിരി അങ്ങനെണ്ടാക്കും.
ആഹ് അങ്ങനെ കാക്കു മ മന്തിയെക്കെ എങ്ങനെ ഇണ്ടാക്കാ അപ്പൊ
മന്തി നമ്മള് കുക്കർ മന്തി ഇണ്ടാക്കൂ ചെമ്പട്ടിയില് അതേ പോലെ ഇണ്ടാക്കും യൂടൂബിലൊക്കെ നോക്കീട്ട് മസാല നമ്മള് പിന്നെ സാധാ മന്തി മസാല ഒക്കെ ഇട്ട് ക്യാപ്സിക്കം ഒക്കെ ഇട്ട്. പിന്നെ കർത്തനാരങ്ങ. ട്ട അതില് മേഗി ക്യൂബ്സ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കൻല് താക്കി വെക്കും ഉം ഇന്നിട്ട് അട്പ്പത്ത് വച്ചിട്ടൊന്ന്. അട്പ്പത്ത് വെച്ചിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊരിച്ചമാതിരി ആക്കും ഒക്കക്കൂടി ഇളക്കിയിട്ട് പിന്നെ ചോറ് വോവിച്ച് തൈര് കൂട്ടിയിട്ട് ഒരു അരമണിക്കൂറ് ഈ ഇത് മറ്റേ പിന്നെ ഇത്ണ്ടാവില്ലേ നമ്മള് ചാർക്കോൾ വെച്ചിട്ട്. ആഹ് അങ്ങനെക്കെ ഇതിലേക്ക് ഇറക്കി വച്ചിട്ട് ചർക്കോള് വെച്ച് അതിന്റെ മുകളിൽ ഓയിൽ ഒയിച്ചിട്ട് വേഗം മൂടി വച്ച് അങ്ങട് അമർത്തി മൂടിവെക്കും. നേ പിന്നെ ആര മണിക്കുർ കഴിഞ്ഞിട്ടെ തുറക്കുള്ളൂ.
ആഹ് അപ്പ സംഭവം അടിപൊളിയായി അപ്പൊ അതിൽക്ക് എന്തൊക്കെ മയോണൈസ് ഇണ്ടാകുലേ
മയോണൈസ് ഉണ്ടാക്കും മറ്റേ തക്കാളി ചട്ട്നി ഇല്ലേ മറ്റേ തക്കാളി അരച്ച് വെച്ചതില്ലേ ആതുണ്ടാ ചുവപ്പ് കളറ് ആതും ഉണ്ടാക്കും
ആഹ് അങ്ങനെ അങ്ങനെക്കെ ഇണ്ടാക്കും
സാലഡും ഉണ്ടാക്കോ.
മ ഉള്ള ഉള്ളി സു.
ക്യാപ്സിക്കവും ഉള്ളിയും പിന്നെ ക്യാരറ്റ്
ആഹ്
ഫ്രൂട്സുകൾ ഒക്കെ അരഞ്ഞിട്ടിട്ടുള്ള ഏഹ് സുർക്ക ഉറ്റീച്ചിട്ട് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് ചെറുനാരങ്ങക്കിന്ന് കുറച്ച് നീര് ഉറ്റിക്കുക.
ആഹ് ആഹ് ആഹ്
ഉം ഇടക്ക് നമ്മള് വാങ്ങും ഇവിടെ നല്ലാ മന്തി വാങ്ങൻ കിട്ടും. നാട്ടിലൊക്കെ ഓഹ് നല്ല കാന്താരി ചിക്കന്റെ മന്തി കിട്ടും അൽഫാം മന്തി കിട്ടും. ബീഫ് മന്തി കിട്ടുവോ ഓഹ് പെരുനാള്ക്ക് അത് നമ്മള് അതെ വാങ്ങിനെ കാന്താരിന്റെ മന്തി.
ഔ ഇങ്ങനെ ഓർഡർ കൊടുക്കലാ
ആഹ്
ആഹ്
ഓർഡർ കൊടുത്താ നമ്മൾ തന്നെ പോയി വാങ്ങാം അല്ലെങ്കിൽ ഓല് കൊണ്ടുരും.
ആഹ്
അല്ല നമ്മക്കും പോയി വാങ്ങ അടുത്തായിനോട് നമ്മക്ക് പോയി വാങ്ങ.
ആഹ് അപ്പം അല്ലേ അപ്പൊ ഇങ്ങള് ആരൊക്കെ ഇണ്ടവാ എല്ലാ വീട്ടുകാര് എല്ലാവരും കൂടി കുടിറ്റ് ഇണ്ടവാ.
ആഹ് അപ്പൊ ഇങ്ങള് രണ്ടി കിലോ വാങ്ങേ
ആഹ് രണ്ട് കിലോ വാങ്ങുവല്ലേ. ഉം
ഉം ഒരു കിലോൻ തന്നെ ഇഷ്ട പോലെ റൈസ് ഇണ്ടാവും.
ആഹ് അപ്പൊ എവിടന്നാ മേടിക്കാ.
ഇവിടെ ഇണ്ട് കൊറച്ച് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം പോയാൽ മതി. അഞ്ച് കിലോമീറ്റർ ഉള്ളടെത്തുണ്ട്. രണ്ട് കിലോമീറ്റർ ഉള്ളടെത്തുണ്ട്. ഒരു കിലോ എല്ലായിടത്തുണ്ട് പക്ഷെ അവിടെ അഞ്ച് കിലോമീറ്റർ ദൂരം പോയിട്ടുള്ളതാണ് ഏറ്റവും ടേസ്റ്റ്.
ടേസ്റ്റ്.
ആഹ് അത് നല്ല റൈസും ഉണ്ടാവും. പൈസ കൊറച്ച് കുറവാണ് മറ്റേനൊക്കെ അപേക്ഷിച്ച്.
ആഹ് ആഹ് ഞങ്ങൾക്കൊരു മ ന്തി മേടിക്കാന് കോയമ്പത്തൂർ ഇവങ്ങ കോയമ്പത്തൂർ പോയിട്ട് ഒന്നര രണ്ടര മണി ഇപ്പയൊരു യാത്ര ചെയ്തിട്ടൊക്കെ ഇപ്പ ഇവിടന്ന് പൂതീയാവുമ്പോ തിന്നാൻ പോയാന് നഹ്ദിക്ക് ഉ
ആഹ് ഒരു പഠനകാലം കഴിയുമ്പോത്തേക്കിന് ഒരു വിതാവൂലേ ഇഷ്ടപ്പെട്ട ഒന്ന് കഴി കഴിക്കാനും പറ്റൂല്ല. നോൺ വെജ് ആണ് കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലേ.
ആഹ് അതാണ് ബുദ്ധിമുട്ട്. ഇത് അതല്ല ഇത് കഴിയ്പത്തേ അടുത്തിന് നമ്മടെ കല്യാണം കഴിച്ചു വിടും. അപ്പളും പിന്നെ എടങ്ങേറ് തന്നെ ഉം. എന്നാ ശരി എന്നാ ഏഹ് ഇല്ല എന്നാ ശരി.
ആഹ് ശരി.